എന്തൊക്കെയണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം രാവിലെ നല്ല മഴ തുൊടങ്ങി
ഇവിടെ മയനല്ല ഇന്നോ പെയ്തതാണ് ഒന്ന് ചെറിയൊരു ചാറ്റില ഉണ്ടായിരുന്ന തോന്നണ്ട രാത്രി അല്ല വിടെ മഴ ഇല്ല അവിടെൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്
നമുക്ക് എന്ന് പറഞ്ഞന്ന ചൂടാ ഇല്ല നമുക്ക് അത്ര നല്ലായിട്ട് മഴെയ്യുന്നില്ല ഇന്നാണ് പിന്നൊ
ഇവിടെ നല്ല വെയിൽ തന്നെയാണ് മഴല്ലപ്പൊ
പക്ഷം മഴ കുറവാന്നല്ലേ പത്രത്തിലൊക്കെ ജൂൺ മാസത്തെ എല്ലാ വർഷത്തേക്കായും മുപ്പത്തിമൂന്ന് ശതമാനം മഴ കുറവന്നു
ഇനിന്ന ഉണ്ടാവാ ഏതെങ്കിലും വല്ല അഗസ്ക്കും കാത്തിരിക്കക്ക കാര വല പ്രളയത്തിനോ വല ഉരുൾപെട്ട നോ എന്തിനേലും വേണ്ടിങ്ങാണ്ട ഒന്നും ഇല്ലാതിരിക്കട്ടെ പറയാ
പണ്ടൊക്കെ അങ്ങനെയല്ലേ മഴ കുറഞ്ഞിട്ട് പിന്നെ ജൂലൈ അവസ്ഥ
ആ പിന്നെ ആ പിന്നെ ജൂലൈ ഓഗസ്റ്റ് ഫസ്റ്റ് ഒക്കെ ആയി മ ഒന്നായിട്ടാണ് പെയ്യും എന്നട്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ പ്രളയം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്തെങ്കിലുംയിട്ട് ഒരുപാട് നാ നാശനഷ്ടം വിതച്ഛിന്തി ചെയ്യും ആ മഴ അങ്ങനെ പോവുകയും ചെയ്യും
ഉ നിങ്ങൾക്ക് മഴയത്ത് ബുദ്ധിമുട്ടുള്ള
ഏല്ല ഞല്ലല്ലല്ല ഞങ്ങക്ക് അങ്ങനെ ബുദ്ധിമുട്ട് പട്ടൊന്നുംുമില്ല ഞങ്ങത് നല്ല ഏരിയാണ് ഇവിടെ എന്താണ് മലയോര പ്രദേശമല്ല വെള്ളം കയറുന്ന പോയന്് ത ന്റെ അടുത്തൊന്നല്ല ഞങ്ങക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല നിങ്ങൾ താമസിക്കുന്ന അവിടെ
നമുക്കും വല്യ കൊഴപ്പില്ല വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല മഴ പ്ത പിന്നെ ഭയങ്കരമായിട്ട് കണ്ടിന്യൂ ആയിട്ടാണ് റോഡിലോട്ട് പറങ്ങ പോകുന്ന വഴയിലൊക്കെ ഇങ്ങന വെള്ളം കെട്ടി നിക്കും
ആ റോട്ടില് കുഴപ്പല്ല അല്ലാതെ നമ്മക്ക് എന്താണ് അങ്ങനെ മാലപ്രദേശം അതായത് വള്ളം കയറിന് റോഡ് എന്താണ് തോഡ് ഏരിയ പോയാൽ അവിടെ അങ്ങനെയൊന്നല്ലല്ലോ
ഇല്ല നമുക്ക അങ്ങനെ സാധാ കുന്നുംപറം കുന്നും്പുറംന്നല്ല ഈ മല ഉ മലറ പ്രദേശം എന്ന് പറയാ
ആഹ മല ഞാ കൊക്കുന്നനെ കൊഴപ്പന്നില്ല നല്ല സ്ഥലമാണ് എന്നിട്ട് എന്താ രാവിലെ എന്ത നീ എന്താണ് കടിയൊക്കെ ചായയും കടിയും
ഓ രാവിലെ ചപ്പാത്തിയും പിന്നെ എന്താണ് പനീർ കറിയും വെക്കാ രി പനീർന്നല്ല വേടിച്ച് വെച്ചേക്കുന്നു
ആഹ രാവിലെ ഒരു പടയാണല്ലേ
എന്താണ്
രാവിലെ ഒരു പടയണില്ലേ ഒരു പത്ത് മണിവരെ ചോറ് കറി ചാവിലെ ചായ കടി എന്നന്നൊക്കെ പറഞ്ഞണ്ട അതിന്റെ അടിയില് ജോലിക്ക് പോകണ പോലും കൂടി ഉണ്ടുണ്ടെങ്കിൽ പറയും വേണ്ടേ വരൂല്ല
ഒത്തിയാണ് ഇന്ന് സൺണ്ടേ ആയണ്ട് ഇന്ന ഇത്തിരി ഫ്രീ ഉണ്ട്
ആഹ ഇന്നാരും എവിടക്കും പോവാനില്ലല്ലോ അല്ലാത്ത ദിവസൊക്കെ കണക്കല്ലേ
അയ്യോ രാവിലെ എഴുന്നിട്ട് ഒരു പിള്ളോരെയൊക്കെ പറഞ്ഞ് വിടുന്നത് വേരെ ടെൻഷന ആാണ്
ആഹ് ഇത അവടെ എല്ലാരും അങ്ങനെ തന്നെ സ്കൂൾ ബക്കെ വരുോന്ന അവിടെ എത്തിട്ടില്ലെങ്കിൽ ബസ്സിന്റൊട്ടിലാണ് പോും
സത്യാണ്ക്ക പിന്നെ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ ഒരു ഒരു ബുദ്ധിമുട്ടാണ്
ആഹ് ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്ന് പിന്നെ സ ഞായറാഴ്ച ആതോൊണ്ടേ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല
ഉ വർക്ക നളാന്നോ അ
ഏ വർക്ക് ഹൗസ് വൈഫ് ഞാൻ എന്താണ് വീട്ടിൽ പണിയാണ് അല്ലാതെ ജോലിയൊന്നും ജോലിക്കൊന്നും പോണില്ല
വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പണിയില്ലേ
ഏ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെണ്ട് പിന്നെ വീട്ടില് പണിന്ന് പറഞ്ഞാല് എനിക്ക് എറെ കുട്ടികൾ കുറച്ചൊക്കെ അത്യാവശ്യം വലുതുകൊണ്ട് പോലീ സ്കൂട്ട പോയി കഴിഞ്ഞാ നമ്മള് വെറുത വീട്ടിലിരിക്കാറില്ലേ
ആഹ
ജോണ്ട് അത് നമക്ക് എത്ര എടുത്താലും കഴ
അല ജോലി ചെയ്യണന്ന് വിചാരിച്ചു നോക്കിയാ നോക്കുന്ന എല്ലാം ജോലി ഇല്ലേ ചെയ്യണ്ടന്ന് വിചാരിച്ച
ഒന്നും ജോലില്ല അതങ്ങനെ തന്നെയാണ് ഞമ്മുക്ക ഇതേമാരി എനി ഇവും പോയി കഴിഞ്ഞാൽ വലിയ പണിന്നണ്ട് പിന്നെ എന്നാ പണിുണ്ട് ഇതൊക്കെച്ചുണ്ടാക്കണം വെച്ചുണ്ടാക്കി അതൊക്കെന്ന നനത്തുന്നതിന്റെ പാത്രങ്ങളൊക്കെ കയതിയാക്കണം
നമ്മൾ തന്നെ ഇത്രയും പാത്രം നമ്മുടെ വീട്ടിൽ തന്നെ ആണോന്ന് ആലോചിക്കും
എന്നാ ഒതുക്കി സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങളൊന്നും ഇല്ല സിങ്കക്ക ഇങ്ങോ ാനായി കഴിഞ്ഞ നാറ
എല്ലാം കഴിഞ്ഞിട്ട്തൊന്ന് ക്ലീൻ ചെയ്യുന്നതാണ് പണം എനിക്കന്ന് ഈ പാചകം ചെയ്യുന്നതും വലിയ പണ ഇല്ല വലിയ കുഴപ്പമില്ല എളുപ്പമ ചെയ്യും പിന്നെ പാത്രങ്ങളെല്ലാം കൂടെ കഴുകുന്നതാണ് ഒരു ജോലി അതിപ്പം ഞാൻ പറ എല്ലാരും അവരവര് കഴിക്ക
ആ ഇാലും ഉണ്ടാവും ഇഷ്ടം പോോലെ പാ ഗ്ലാസ് കൈയില് സ്പൂൺ ഇഷ്ടം പോലെ ഉണ്ടാവും
കുക്ക് ചെയ്യുന്ന പാത്രങ്ങളും ഇഷ്ടംപലെ
ഉണ്ട പറയില്ല എങ്ങനെയാണ് പാത്രങ്ങളാകെ പരഞ്ഞടക്കണന്നാ
പിന്നെ
വേറെ എന്തൊക്ക രാവിലൊക്ക്െ എന്താ അരിയണ്ട് വള്ളത്തിലിട്ടിട്ട് നമ്മ സാ ദോശ അരച്ചിങ്ങാട് ചൊടുൂലോ
രാവിലെ അരച്ചു ഇഴതോളൂ
ആഹ കുയന്നിട്ട് കണ്ടല്ല
ഉഴുന്ന്ടാതെ അരി മാത്ര
അരുമാര ആ ദോശ കാനല്ലാതെ ദോഷ ദോശക്കല്ലിൽ പാരും
അതോന്നൊര് പൊങ്ങി അങ്ങനെ
അയ് അങ്ങനല്ല അത്ങ്ങൾ പറണത് ന്താണ് ഉയ്ന്ന് ട്ട്കാണ്ടല്ലേ ഉയ്ന്ന് ച്ച് ആഹ ദോശ ഉഴുന്നും ചോറക്കരച്ചിട്ട് ഞമ്മൾ തലേന്ന് എന്തയ്യും കൂട്ടേക്കും
ആ ആ ഹാ
ഇത് സാദാ ദോശ
പ്പോന്ന പറയുന്നെ
ആഹ അപ്പം
ഇങ്ങളെനുപറയുന്നേ ന്നെ അട്ടി വെക്കും അപ്പത്തിനും
തലേന്നനെ
ആഹ തലേന്നന്ന്പറഞ്ഞാ അങ്ങ് വൈകിട്ടേ ട്ടിവക്കത്തില്ല ഒരു കിടക്കാറാവുന്ന സമയത്ത് എന്നാലല്ലേ ചെറിയൊരു പുളിപ്പ് പുളിച്ച് പൊങ്ങി വരണ്ടേ
ആഹ അത് യമ്മൾ കൂട്ടിക്കണമാതിരിയല്ലേ
ആഹ് ന്നമ്മള് തലേന്ന് ന്ന്ച്ചാ അരിവെള്ളത്തി ഇട്ടിട്ട് അതിന്റെ കൂട്ടത്തി ഇിച്ചിരി ചോറും
ആ ആ ങ്ങള് പറി എനിക്ക് മനസിലായി ഞാനതല്ല പറയണത് സദാ അരി വള്ള ല്ട്ടിട്ട് എന്ത്യ്യ നമ്മള് അത് കൊറച്ച് കട്ടിണ്ടാവൂല്ലേ ആ മാവ്
ആ
ഇത് ഞങ്ങള്ൾ ഞാ പറയണത് കട്ടിയേണ്ടാവൂല നൈസയിരിക്കും അത അങ്ങനണ്ട് പാര ന്നീർദോശന്നൊക്കെ പറയും കാനല്ലാത്ത സാധാ അപ്പം
ആഹാഹാ ഓനായ്സായിട് ദോ ദോശ ഓ ഞാഅങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നിട്ട് തലേന്നേ വെള്ളത്തിടണം ദോശ് അരി മാത്രം അരച്ചാൽ മതിയോ?
അരി മാത്രഅര്ച്ചാ മതി
അന്ന്ട്ടേ അതെ അയ്നെ മുറിഞ്ഞു പോകതോന്നുലെ
അങ്ങനെ യെ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ് ച്ചൊന്ന് ചൂടോടെതിന്നനാട്ടിൽ സദാപ്പം വണന്ന്ണ്ടാങ്കില് തേങ്ങക്കെ ചേരാവിങ്ങണ്ട് ട് അയ്ക്ടാ മ്മള് അരക്കണേക്കല്ല എന്താണ് മാ മാവ്ക്ക്
ഇത് നമ്മള് കഴിക്കാൻ നേരത്ത് തന്നെ അരച്ച് അങ്ങ്
ആ അരച്ട്ടാമതി ആ് അങ്ങനെ തലേന്ന്ഒലൊക്കെ സോടപ്പൊടി ഒന്നുടണ്ട
ആഹു
സദാ ദോഷ
ആഹ ഒഅന്നേറ്റം ഏറ്റുകൂടുതൽ എന്താ കറി വെക്കുന്നെ?
ആകറി ചമ്മന്തിഅരക്കെ ഇഞ്പ്പം ചട്ണിണ്ടാക്ക അല്ലെങ്കിൽ ചെറുപയറോ എന്താച്ചണ്ടക്ക
എളുപ്പാണല്ലോ പണിയന്നേരം
ച്ചേ അത്ൾപ്പാണ് ദോശേണ് സുഖം കാരണം നമുക്ക് നേരംവെൾതിട്ട് കൂട്ടിയകാലോ നേരം വിളുക്കാ ഇടക്ക അത് പാര എ വേം കോരിയാട്കാലെ
ഉം ഞാന് എനിക്യപ്പോഴും സുഖായിട്ട് തോന്നുന്നെ എനിക്ക്യപ്പോ പ്പയും ഈസി ആയിട്ട് തോന്നെ ത്തിയാണ്
ചപ്പാത്തി ആ ചപ്പാത്തി പണില്ല
ൻക്ക് അങ്ങനെ തോന്നീട്ടേ ഇല്ല ആ ചപ്പാത്തിയാണെ എന്തെങ്കിലും ഒരു കറി യ്ന്റെ കൂടെങ്ങ് പോവോല്ല പിന്ന അങ്ങനെ വല്ലപ്പോഴേ ഉണ്ടാക്കു ദോശന്നെ രാവിലെ
ദോശേണ് സുഖം കാരണ ന്ന ന്നമ്മള് രാത്രി എന്തയ്യണ് അരച്ച വെക്കലൊ പിന്നെ എട്ത് പിന്നതാണ്ട് ചൂടല്ലേ
ഉഹും
ചപ്പാത്തി പണിയൊന്നുല്ല കൊയ്ച്ങ്ങാണ്ട് പര്ത്തി കഴിഞാ വേം കഴിയും
ആ വേഗം കഴിയും അപ്പൊ ഞാൻ ചപ്പാത്തി ഒണ്ടാക്കുന്ന പറയുമ്പോ
ഊംഊം രാവിൽത്തേനെല്ലാതെല്ലാ എന്താണ് എളുപ്പം തന്നെയാണ് ആ നൂൽപ്പുട്ടിനെക്കൊണ്ട് കൊയ്ച്ചമാവ് ശെരിയായ കൊയപ്പോണ്ടാവില്ല ചെല മാവുകളുണ്ടാവും ഒട്ടുണത് അന്നാപ്പിന്നെ നൂൽപുട്ടാ ബാക്കി ചുടണ്ടേരും
ഓ ഞ്ഇടിയപ്പത്തിനല്ലേ നിങ്ങള് നൂൽ പ്പുട്ടെന്നു പറയുന്നെ നമ്മളിടിയപ്പംന്നാ പറയുന്നെ നൂൽ പ്പുട്ടെന്നും കേട്ടിട്ടുണ്ട്
ആ അതങ്ങനെയല്ലേ നല്ലതാണെവേ വേങ്കഴിയും ഇല്ലേ മാവ് വിനെന്തെങ്കിലും
ത്യാ ആചെലതൊണ്ടാക്കിയാലും നല്ല ടേസ്റ്റാരിക്കും നല്ല മയവുആയിരി
അത് ഭയങ്കര രസകാരം ചെലത് ഞമ്മൾ കൊറേ നേരം പണിയെടുത്തിട്ടുണ്ടാകും പക്ഷെ രസം ഇണ്ടാവൂല രസോണ്ടാവൂല അപ്പ കയൂല്ല
ആ ചെലത് റബ്ബറ് പോലിരിക്കും ചെല എൻ എന്റെ ഒരു ഫ്രണ്ട് ഇടിയപ്പം നല്ല സോഫ്റ്റ് ആവാ ആമാവിനാത് അല്ല അമ്മള് വെള്ളം ചൂടാക്കി അല്ല്യേ ഒഴിക്കുന്നെ അതിനാത് ഒരു ശകലം ഒര് സ്പൂൺ വേണ്ട ഒരു കൊറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാ നല്ല സോഫ് ട്ടായിരിക്കുംന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ ചെയ്തു ഓക്കിയപ്പോ വീട്ടിലെല്ലാരും പറഞ്ഞ് ഇന്നത്തെ ഇടിയപ്പത്തിനൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ
അത് വള്ളത്തിലോ
പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ എണ്ണേം കൂടെ ചേർത്തയാന്ന് പറഞ്ഞില്ല
പുണ്യാന്നറാമതി
കൈപ്പുണ്യാന്നവരങ്ങ് വിചാരിച്ചു
ആ കൈപ്പുണ്യാന്നറഞ്ഞാമതി എല്ലാട്ത്തും മ്മ്ള് ഓരുക്ക്ട്ടൊടുക്കാമ്പറ്റ്വോ
സിങ്ക് ള്ള് പറയും എന്തെങ്കിലുഒക്കെ അങ്ങനൊന്നും ഒണ്ടാക്കത്തില്ല എന്തെങ്കിലുഒക്കെ ഉണ്ടാക്ക
ഇങ്ങളെന്തേലും വർക്ക് ചെയ്യണുണ്ടോ വർക്ക് ചെയ്യണ ആളാണോ എന്തേലും ജോലി ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഇല്ല
വീട്ടിലന്നെണ്ട് ഇഷ്ടം പോലെ കൂലില്ലാത്ത ജോലി
അത് തന്നെ അപ്പഴ് മോളെന്തെങ്കിലും ഒണ്ടാക്കുമ്പോഴേ നമ്മള് ചോ ക്കും ഇതെന്താ ഇതെന്താ ഇൻ്റെ ഇൻക്രീഡിയൻറ്സ്ന്ന് ചോയ്ക്കും അത് സീക്രട്ടാ അതൊന്നും ഞങ്ങള് പറഞ്ഞു തരത്തില്ലന്ന് പറയാം
അതൊക്കെഓലെ കൈപ്പുണ്യാണല്ലോ
അതങ്ങ് ഒത്തു വരുന്നതാണ് അം ഒൺ അറിഞ്ഞിട്ടൊന്നുവല്ല അവരൊണ്ടാക്കുന്നത്
അറിഞ്ഞിട്ടൊന്നല്ലാതങ്ങനെടെന്ത് ചെല സമയത്ത് നമ്മ തേ ഉം ശെരിയാവുലോ ചെൽപ്പം ശരിയാവും ചെൽപ്പം ശരിയാവില്ലേറമാരിയേ
ആ അല്ലെ നമ്മളെ ആരോടെങ്കിലും ഒരു റെസിപ്പി ചോയ്ച്ച് അത് എങ്ങനെങ്കിലും ഒക്കെ ഒന്നൊണ്ടാക്കുവാന്നെ അത് നല്ല കറക്റ്റ് റ്റാരിക്കും പിന്നെ ന നല്ല പഠിച്ച് നല്ലതോഴിലൊണ്ടാക്കണമെന്ന്വച്ചാ അതൊരു ഫ്ലോപ്പ് ആയി പോവ് എനിക്കങ്ങനെപോലാ ഹ
അതുംബേണ്ട ചെലപ്പെ ഞമ്മളെന്തെയ്യ്ന്നറി ന്നറിയോ നല്ല നന്നാക്കി ചെയ്യാൻ നോക്കും അതങ്ങട്ടെന്ത് ചെയ്യും കോളാക്കിം തരും ഇനക്ക് അങ്ങനെയാണ് ഞാൻ നന്നാക്കി ഉണ്ടാക്കിയാൽ കൊളാകും ഇല്ലെങ്കി എന്ത് ചെയ്യും നമ്മള് ഒരു കപകൂപ ഉപ്പ് വെച്ചാല് നേശെരിയാവും അത് നല്ല രസവുണ്ടാവും
ആഹ് ഞാനിനെ കേ ക്ക് ഒണ്ടാക്കും ഞാൻ വീട്ട്ലൊക്കെ ഇക്ക് കേക്ക് ഒണ്ടാക്കി നല്ല ടേസ്റ്റ് ആരിക്കും അപ്പം ഇത് ഗത് വരുമ്പോ ഒന്ന് ഒണ്ടാക്കിന്ന് വിചാരിച്ചാ അത് ഫ്ലോപ്പ് ആയി പോകും
നിങ്ങള് കേക്കൊക്കെ ഇണ്ടാക്കൂല്ലേ ഉം ന്ന്ക്ക് പാചകം ഈ പാചകം ചെയ്യുന്നോത് ഭയങ്കര ഇഷ്ടാണോ
ഓവനൊന്നും വെച്ചല്ല അല്ലാതെ ഇഡ്ഡലി കുട്ടോത്തിനാത്ത് പ്ലം കേക്കൊക്കെ ഒണ്ടാക്കും
ഏഹ്
പിന്ന എനിക്ക് ഭയങ്കരാ ഗ്രഹണ് ട്ടൊ പക്ഷെ ഞാൻ ഇണ്ടാക്കിട്ടൊന്നുല്ല.
എനിക്കും അങ്ങനെയയിരുന്നു നമ്മളിങ്ങനെ കഴിക്കുമ്പഴൊക്കെ നമുക്ക് വീട്ടിലെന്താ ഉണ്ടാക്കാന്നതെന്ന് യൂട്യൂബിലൊക്കെ നോക്കി. അങ്ങനെ ഉണ്ടാക്കി അങ്ങ് ശരി. അല്ലായിരുന്നു ആ അത്ര വ വന്നില്ല. നമ്മുടെ ഭായുടെ വെഡിങ് ആനിിവേഴ്സറി പിള്ളോര ഭത്ത്- അതെ അങ്ങനെയൊക്കെ വരുമ്പോ ഉണ്ടാക്കും.
ശരി ശരി എന്നാലും ഓക്കേ ട്ടിലെ ശരി ശരി ഒക്കെ.